ഹലോ
ആഹ് എന്തൊക്കെ സുഖല്ലേ?
ഓഹ്
അയിനെ പറഞ്ഞ ഇപ്പട നിർബന്ധല്ല ആ
ഉം
ഉ അതിന്റെ അടുത്ത ആക്ക അങ്ങനെ അങ്ങനെ വിളിച്ചിട്ട് മയന്റെ എങ്ങെ ചോയിിച്ചിട്ടേ എല്ലാ ോഡ് മനഷിക്കാണ്ക്കണ്ട് ഉ ഉ അങ്ങനെ എന്നരു നല്ല ക്ലൈമറ്റ് അല്ലേ വെയില അല്ല മയല്ല അല്ല തണുപ്പ് ആ വരെ ഇങ്ങനെ രണ്ട നാല് ദിവസം ഇങ്ങനാണ് പോയിനെങ്ക അല്ല് സുഖേന് എറ മഴായി കഴിഞ്ഞ പൊറത്തക്കെ ഇറങ്ങാൻ കയ്യില
ഉം വെയിലാണെങ്കി അങ്ങനെ വെയില് മഴയാണെങ്കി അങ്ങനെ
ആഹ അങ്ങനെ ഉ
ഉം
പിന്നെ ഇങ്ങനെ മറ്റേ കുനാഫ ചോക്ലേ കുനാ ചോക്ലേറ്റ് ഒക്കെ തിന്നാം
ആഹ ഒരു വട്ടം ടാസ്റ്റ് ചെയ്യാൻ കിട്ടി
ഏ ഫുള്ളിട്ടിയോ
ഇല്ലേ ഫ്രണ്ട്സിന്റെടയിൽ ഓരച്ചിട്ട് അങ്ങനെ
ആഏ അല്ല ഒറിജിനൽയിട്ടേ
ആഹ് ഒർജിനലി
പക്ഷേ ഞാൻ ഡൂബ്ി രണ്ടും നാല് വശ്യം കിട്ടിയ പക്ഷേ ഒറിജിനൽ കിട്ടയില്ല തരാ നിന്റെ ബിയപ്പിളിനോട് എപ്പഴായ പൂന്നെ വൈക്ക് ഒരു ബ്രാഞ്ച് ഇണ്ട്ട്ടാ അന്റെ എന്നട്ട് എന്നതിനോട് ഞാൻ ഏത് കാലം അതായറങ്ങന്ന് പറയണം ഇത്വരെ വാങ്ങി തന്നില്ല ച സാധന
ഉം ഉം ഉം
വാങ്ങി തരാന്നൊക്കെ പറഞ്ഞേ അന്നിട്ട് വേറെന്തോ ആയിട്ട് വാങ്ങി പിന്നെ സൈൻലബാനൊക്കെ ഇന്നല ഉണ്ടോ
ആഹ കഴിച്ചിട്ടുണ്ട് ഉ അതിപ്പോ ഞൻ എത് കഴിച്ച അല ാസഡത്തൊക്കെ വരുന്ന ഉ
ആഹ പിസ്താശോന്റെ
ആഹ തോന്നണ അയെല്ല മറ്റേ ബിസ് കട്ടി വരുന്നല്ലേ എന്താ അല്ല മറ്റേരു ബിസ്കറ്റ് ഇന്ന്െ
സൻ ഫ്രീസ് ഉണ്ടോ
അല്ല എല്ലാവരും ബിസ്കറ്റ് ഫേമസ് ആ ഇതെ ആഹ എന്താണെലു അത്
എത്തേനി അയിന്റെ പേര് പിസ്കോകൊ
ആഹ്‌ അതന്നെ ലോട്ടോസ് പിസ്കോഫോ
ഡിസ്ക് ഓഫ്
ആഹ
ആ അല്ലാ മതി ഞങ്ങള്ൾ പിന്നെ ഞങ്ങള് പ എന്റെടുത്ത് തന്നെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങീന്നേ അവിടുന്ന് നടക്കാനുള്ള ദൂരള്ള ഞനക്ക് തന്നെയണ നടക്കൻഞ്ഞാല് പോവ അല്ലേ പോവല്ലേക്ക് നനട്ട കുറു അതിന്റെ ആളാ മനുഷ്യ്ന്റെ പൈസ കളയാനായിട്ട് ഒന്നും പോത്തിനല്ല പന്നാൻ പോന്നാ പോവാറും
ഉം
അടെ ഞങ്ങള ഇവിടെ കുട്ടിയാളൊക്കെ ഇവിടെ ആക്കിങ്ങാണ്ട് ഇമ്മന്റെടുത്താക്കിയാണ്ട് ഞങ്ങളെല്ലാരുടിം ഒരീസം പോയി എന്റെ ഇമ്മ ചീത്തറിം കൊണ്ടോണോരൊക്കെ മക്കളീം കൊണ്ടാണ്ട് പോയിക്കോ തള്ളാരൊറ്റക്ക് തിന്നാ പോണ്ടാറിം എല്ലാത്തിനും ഇവിടെ ഇട്ട്കാണ്ട് ഒരീസങ്ങള് പോയിന്
ഉം ഉം
ഉം കുട്ടിയാക്കും വാണ്ടേ തിന്ന തള്ളാര് മാത്രം തിന്നാ മതിയോയ്യിക്കും നേറ്റൊങ്ളെ കൊണ്ടായ നമ് ക്ക് മുതലാവില്ലേ ഓൽക്കന്നെ തിന്നാണ്ടാവുള്ളത്
ഓല് ഒതുങ്ങിയിരിക്കൂല്ല
ആഹ്‌ അല്ല അത് കൊറേണ്ണം ഇണ്ടേനേ തിന്ന വാങ്ങിയ ഓല്ക്കന്നെ തിന്നാണ്ടാവുള്ളു നമക്ക് ടേസ്റ്റ് കൂടെ നോക്കാ കിട്ടൂലാ
ഹാ കല്യാണത്തിനൊക്കെ പോയാലേക്കാരം കുട്ടിയളെയണ്ട്
ഉം ഹൗ മേ ക്യന്ന് പോ കുറച്ച് മുമ്പ് വരെ വലിയ തരക്കേടില്ല്യാന്നുട്ടോ എന്റെമ്മേ ഇപ്പൊ ഇക്ക്യത് അലോയിക്കാൻ പോലും വയ്യ ഇഞ്ഞിപ്പോ ഇ രണ്ടുന്നരം കല്യാണോടെ ണ്ട് ഞ എന്താ ഇതിനെ കാട്ടായിരിച്ച്ക്കാ പിന്നെ കൊറെ സ്കൂള് ള്ളസാന്നൊക്കെ പറയുണ്ട് അങ്ങനെയാണെങ്കി ഞാന് അങ്കണവാടീ ട്ട് പോവും ഞാന്
ആ ഓ
ഉം കൊണ്ടാവാറ്ഞ്ഞാ ആഹ്‌ എന്താ ചെയ്യാറിയോ ന്റ്റമ്മോ കുരുത്തക്കേടിന്റെ അങ്ങേറ്റലേ ഹൈപ്പർ ആക്ടിവിറ്റി പറ്ഞ്ഞാ ഓനെ ഓന ഉദാഹരണെക്ക്ത് അമ്മാതിരി സാധന ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല ഇങ്ങ പൊട്ടിത്തെറിച്ചോണ്ട്
ഉം ഉം
അവര് ഞാനും ഇങ്ങനെയല്ലേനി ഇന്റെ പുയാപ്ലിം ഇങ്ങനെല്ലേനി ഇതെങ്ങെ ഇങ്ങനെ ആയാവോ പറി ഞങ്ങളൊക്കെ ഭയങ്കര ഇൻവേട്ടറാ ഇവന് ഭയങ്കര ഹൈപറ
ഔ
ഉം ഉം അഇപ്പം ഇപ്പളാ പണ്ടൊക്കെ ഞാനെന്തേനു ഞാൻ ഒരു അക്ഷരം മുണ്ടൂലേനു ആരോടും ഇഞ് ഇങ്ങനെ തല കു ച്ചിങ്ങനെ നടക്ക ആരോടും മുണ്ടൂല ഇന്നോട് എന്തേ ചോദിച്ചാ ഞാൻ എന്തേ പറയൂ
ഉം
അയിന്റപ്പുറം ഒന്നുല്ലേനു പിന്നെക്ക് പ്ലസ്റ്റൂന്ന് രണ്ട് നാല് തള്ളബഡായി ടീംസിനെ കിട്ടി ഗേങ്ങായിട്ട ഞങ്ങള് മൂന്നാൾക്കാരെനി ആയിന്റെഷം പിന്നെ കൊറച്ചൊന്ന് തല പൊന്തിയത് എന്നിട്ട് എന്ത് ചെയ്യോ അറിയോ ഞാന ഇങ്ങനെ സംസാരിക്കൊന്നുംല്ലേ ഇവര് രണ്ടാളും ഇില്ലാത്ത വണ്ടിയും വലയും ഉണ്ടാവൂല്ലട്ടോ ഇവരെല്ലത്തിനും പോയി തലക്കും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഞാനോലെ കൂടെ ഉള്ളതാണല്ലോ ആ പിന്നിം പുടിക്യു ഇന്നിട്ട് ഞാനൊന്ന അറിഞ്ഞിട്ടുപോലും ഉണ്ടാവൂല ഇന്നിട്ട് ഈ പെണ്ണുങ്ങള് ഓരോ പരിപാടിപ്പിച്ചേക്കും അയിലൊക്കെ പോയി ഞാൻ ചാടും ചെയ്യും ന്നിട്ട്ല്ലാരും പറിം പാവല്ലേ ഓള് ഓള് എന്ത് കാട്ടിട്ടാ പ എന്താ ചെയ്യ ഓലപ്പം നടന്നങ്ങനെ പക്ഷെ രസെനി ഹി ഹി ട്ട് പറയും ഓള് അങ്ങനെ മുണ്ടൊന്നില്ല പക്ഷെ എല്ലാ പ്രശ്നത്തിലും ഓള് ഉണ്ടാവും പറി ഇതങ്ങനെ ഇറ്റങ്ങളല്ലേ കൂടെള്ള റ്റങ്ങൾ ഉണ്ടാക്പോ ആഹ് ഓളും അതിലുള്ളാര ഉം അങ്ങനെ അന്നക്കെ നല്ല രസേനി അങ്ങനെ പ്ലസ് ടുൽ എത്തിയ പ്ലസ് ലെനി ട്ടോ പ്ലസ് റ്റൂല് പ്ലസ് വണില് ഇന്ക്ക് വേറെ ഫ്രണ്സെ നി പിന്നെ പ്ലസ് റ്റൂല് എത്തിപ്പളാണ് വിവരെ ഇട്ടതായത്
ആഹ്
വറുതെ വെുതെകെ വിറ്റ ഇവര് ഞാന് ഇവിടെ അരബി കോളേജ് പോയേന്റെ ശേഷം എന്തൊക്കോ പ്രശ് ഇണ്ടായി മിൽ
ആഹ് ഉം
അല്ല രസ സ്റ്റോറി ഇട്ട് ഞാൻ ചിരിച്ചോവും ഇവര് ഇവള് സ്നേഹിച്ച ഇവള് സ്നേഹിച്ചാളെ എന്തൊക്കെ ഇവന് ഈ ഇന്റെ ഫ്രണ്ട് ഒരാള് സ്നേഹിച്ച ആളെ മ ച്ച അയാക്ക് മറ്റാളെ ഇഷ്റ്റം ഇപ്പ ഇവര് രണ്ടാളും നിക്കാണങ്കില് ഇവക്ക് ഓനെ ഇഷ്ടാണ് പക്ഷെ ഓന്ക്ക് ഓളെണ് ഇ
ഓ
ഇങ്ങട്ട് ആഹ് ഇവള് വി ഇവളെ വീട്ടില് പോയി ഓൻ പ്രൊപ്പോസ് ചെയ്ത് ഓലെ വീട്ടുകാര് സമ്മയിച്ച് ജോയ് ഇവള് പിന്നെ സീനാക്കി മറ്റോള്
ഉം
ഇവരോട് മുണ്ടാതായി ഇവര് ഭയങ്കര കട്ട ഫ്രണ്ട്സെനി ഓന് ഇനിക്കും അറിയാ
ആഹ്
ആഹ് ശെരിക്കിനും മറ്റോളല്ല ഇവ ഇപ്പ സെ ഇവളാണ് ഞങ്ങക്ക് ഓനെ പരിചയപ്പെടുത്തി തന്നത് പക്ഷെ ഓൻ കയം മറ്റവള പ്രൊപ്പോസ് ചെയ്ത
ഓ മറ്റോള് നിട്ട് എസെപ്റ്റും ചെയ്തു
ആഹ് ഓള് ചെയ്ത് പക്ഷെ ഓക്ക് അറിയില്ലോങ്ങനാണള്ളത്
ആഹ്
ഇവക്ക് ഇഷ്ടാ എന്ന്ള്ളത് ഓക്ക് അറിയുലേനി ഇങ്ങട്ട് ഓള് ഇനോട് ഇപ്പളും പറയും അന്ന് ഓള് നോട് ഇന്ക്ക് ഓന ഷ് ആണെന്ന് ഓള് ഇന്നോട് പറഞ്ഞിനിണ്ടെങ്കി ഞാനത് അപ്പ തന്നെ ഞാന് ഇത ജക്റ്റ് ചെയ്യനീ ഏഹ പക്ഷെ എന്ക്ക് അങ്ങനെന്നും അറിയൂല ഓള് നോട ഇനോടറ്റെ പറഞ്ഞ തുല്ല
ആഹ്
ഓന് ഇങ്ങനെ ചെയ്യണത് ഓള് ഓ ഉണ്ടാവില്ലേക്കും ഇങ്ങട്ട് ഇപ്പളും ഒരു മുണ്ടില്ല സത്യം പറഞ്ഞാല് ഇപ്പളും ഒര് തെറ്റില്ല ഇന്നട്ട് ഇപ്പളും അങ്ങള ആഹ് പ്ലസ്ടുന്റെ കേങ് ഒക്കെ ഇങ്ങനെ അവര് കല്യാണക്കെ കൂടുമ്പോ ഞാ ഒന്നെങ്കില് ഓളും ഞാനും പോവും അല്ലെങ്കിൽ മറ്റോളും ഞാനും പോവും ഇവര് ഇവര് രണ്ടാളും എന്താലും വരൂല്ല ഒരു മി ച്ച് അപ്പ ഇന്നോട് അപ്പോല് ഇങ്ങനെ കളിയാക്കും പ്പം ഞങ്ങള് ഞ്ഞങ്ങളെ ട്ത്തൊരാളെ കല്യാണണ്ടെനു, അപ്പ പോയ പ്പൊ ഇവരൊക്കങ്ങ പറി ങ്ങളൊക്കെ എന്തേനി കട്ന്ന് കാട്ടിക്കൂട്ടീഞ്ഞത്. ഇപ്പൊ ആരൂല്ല്യ അങ്ങനെ ഇങ്ങനെ ങ്ങളെന്തക്കാ ഡയലോഗട്ച്ചീനേ? അവസാനം വരെ ഉണ്ടാവും ന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ താ ഓരോരുത്തര് ഓരോരുത്തരാ ആഹ് കല്യാണം കഴിച്ച് ഇപ്പം ഒരു കുട്ടിണ്ട്
അഓ
ഓന് പിന്നെ അന്നേ ജോബ് കാര്യങ്ങളക്കെ ഇണ്ട് ഓ വെൽ സെറ്റിൽഡ് ആണ് അല്ലാതെ നമ്മള് ടീമിലുള്ള ആളൊന്നുംല്ല പോറത്ത്ള്ള ആളാണ്
ഉം ഉം
ഏ ഏ ഇയന്താ അടുക്കളയിലാ
അല്ലല്ലാ.
ഹേ പാത്രത്തിന്റോച്ചൊക്ക ക്കേക്കണേ.
ഹതുമ്മേ.
ഏഹ്.
ഉം. ഹാ...
ഏഹ് വേറെന്തൊക്കാ?
വെറെന്താ? ങ്ങനെ ങ്ങനെ.
സ് ആഹ്.
പ ഒച്ചപ്പാടൊക്കെന്നല്ലോ?
ആ ഞാവടെ പൊർത്തർങ്ങിര്ക്ക്യാ. ഉള്ള്ക്കേറിയപ്പൊ സൗണ്ട് ണ്ടാവു ഇങ്ങട്ട് കേക്ക്ണ്ട് ഇതിനുള്ള്ക്ക് കേക്കാഞ്ഞിട്ടാ. വടെ വയങ്കര ബോ ഓൽക്ക്ങ്ങട്ട്ങ്ങനെ എപ്പളേലും കിട്ടണല്ലേവരെല്ലാര്യൂ. എങ്ങനാ പെരന്റുള്ളിലിങ്ങനെ ഇരിക്കല്ലേ? ഓന്റെല്ലാ ഊർജ്ജോ വടെട്ക്ണ്ട്.
ആഹ് ഹ്.
ആഹ് ട് കെട്ട്ട്ടുവേണം പോയികെടത്തി ഒറക്കാന്. ഞ്ഞിപ്പഞ് വെരൂല്ല കട്ക്കാൻ.
ഓഹ്. ഇന്റ ഇന്റെ വീട്ടില് വടെ അന്ന് നായ്ക്കള വയങ്കര നായ്ക്കളല്ല കുറുക്കമ്മാരെ ശല്യ വയങ്കര.
അ ഓഹ്.
ന്നട്ട് ചെര്പ്പൊന്നുംപൊർ പൈശറായി പ്പിന്റനിയത്തി ആ അണ്ട് പൊർത്ത് ചെ പൈച്ടാൻവയ്യ യ്റ്റങ്ങള്ട്ത്തോണ്ടോവാണെയ്. ന്റൊരുചെരുപ്പങ്ങനെ ഇട്തൊണ്ടോയി പ്പെന്റെനിയത്തി ഞാ കേറ്റിട്ട ചെരുപ്പ്പൊർത്തർക്കിയാ ഓള തലഞാ ക്കുംഞാന് ഒ ഞാകേറ്റിടു ഓള് പൊർത്തർക്കിടും മ കൊ ചോയ്ച്ചോക്കട്ടെ എപ്പളതെ ഓളെ ച്ചണ്ട ഇന്റെ പുയാ പ്ല ഞാർഞ് ഞാനിഞൻക്ക് ചെരുപ്പാങ്ങിത്തര്ലട്ടോ നായ്ക്കക്കോണ്ടോയെടുക്കാന് അർഞാണ്ട്.
ആഹ്.
വടെന്റ ഇന്റവടെ നല്ല നായ്ക്കള ശല്യണ്ട് വടെ കുർക്കമ്മാരാ കൂടുതല്. ഒരിസേ ത്തി വട്ന്ന് ഇതിന് വാണ്ടേ ടൂറിന് പോവാൻ വേണ്ടി നീറ്റപ്പളെ പൽച്ചക്ക് രണ്ട്മണിക്ക് ഓൽക്കൊടുക്കോ പോവാണ്ടെനി ന്ന് ഇവട്ന്ന് പോവാച്ചോള്ങ്ങട്ട് വച്ചോളൂങ്ങട്ട് ന്നേനി ഓള്‌പറയാ ഞാൻരാവിലേ അതിലൊർന്നോക്യപ്പോ മൂന്നാല് കുറുക്കമ്മാര് ങ്ങനെ വടെ ഇന്റർലോക്കീതുക്ക്ന്ന് മുറ്റം.
ഉം.
അയ്ലങ്ങനെ ആരാ പൊട്ടിച്ചേ. ത് ങ്ങ ഇതാണ് ന്ന ഏ
ആഹ് അന്നനെം പിന്ന ഫ്ലിക്കാട്ടിലേം.
ആഹ് ആ ന്നയിക്കോട്ടേ
ആഹ് ആഹ്.